അലോ
ഹലോ
പറയടീ
എന്തെടുക്ക്ന്നെടീ
ഞാനിവടെ കിടക്യുവായ്‌ര്ന്നെടീ ഫോണോക്ക നോക്കി
ആഹ് മോനെ വിട്ടാ
ആഹ് അവനെ വിട്ട്
ഉം ജോലിയൊക്കെ തീർന്നാപ്പ
ഒരുവിധംകഴിഞ്ഞെടീ എന്നാലും കൊറച്ച് തുണി കഴുകണം പാത്രം കഴുകാനും ഒക്കെ ഉണ്ട്
ഉം ചേങ്ങ്പോണായിര്ന്നോ
ചേട്ട്ന്ടി ഞാം പറഞ്ഞില്ലേല്ലോ മറ്റേ ബലിയിടാൻ പോ ന്ന കാര്യം അപ്പം ആഹ് അപ്പം പോയി ഇപ്പ വരുവായിരിക്കും
വെളുപ്പിനേ പോയതാല്ലേ
വെള്പ്പിനേല്ലടി രാവിലെയാ പോയത്
ആഹ്
ഉം ബൈക്കിലാ പോയേ പ്പഇനി ബലിയിട്ടിട്ട് പത്തൂള്ളൻ പയ്നൊന്ന് മണിക്കുള്ളി വരുവായിരിക്യും
ആഹ് ആഹ് മറ്റേ മൂത്തയേട്ടൻ പോവത്തില്ലേ അത്
മൂത്തയേട്ടൻ മറ്റന്നാളാടി ഞാ പറഞ്ഞില്ലേ മറ്റേ ഇരുത്തിയത് മറ്റന്നാളാ അപ്പ അതിന് ഇവര് മറ്റന്നാ പോവും ചേട്ടനും രണ്ടുപേരുങ്കൂടെ അത് മറ്റേ ഞാംപറഞ്ഞില്ലേ മറ്റേ ഇച്ചിരി വാ ദൂരെയാണ് ഇത് മറ്റേ ഞങ്ങടെ ഇത് ദോഷത്തിന് നോക്കിയതായിരുന്നെടീ ഇവിടെ എപ്പഴ്നിക്ക് കുഞ്ഞിന് മാറീതിരിഞ്ഞ് എപ്പഴും പയ്യാഴികയൊക്കെ വന്നോണ്ടിര്ന്ന് എപ്പഴും വയ്യ പ്പെഴും ഹോസ്പിറ്റല്മ് കാര്യോയ്ട്ടൊക്കെ ഇരിക്യുവായ്ര്ന്ന് അങ്ങനെ ഞങ്ങള് പിന്നെ ഒരു ദിവസം ഇവിടെ അടുത്തൊരു ആളുണ്ട് അങ്ങനെ പോയി നോക്കിച്ചതാ നോക്കിയപ്പ അഇങ്ങനെ പറഞ്ഞ് ഇത് തോലപിതൃദോഷഒണ്ട് അപ്പൊ പന്ത്രണ്ട് ബലി ഇങ്ങനാ ഉം മറ്റേ മരിച്ച നാളിന് പോയിടണോന്ന് പറഞ്ഞ് ഉം അങ്ങന ഉം കഴിഞ്ഞ മാസം തൊട്ട് തൊടങ്ങിയതാ അപ്പ ഇപ്പ ഇന്ന് ഇത് ഇട്ട് അപ്പ ഇരുത്തിയത് ജൂലൈ എട്ടാം തീയതിയായിരുന്ന് അപ്പ അതിന് ഒരുമിച്ചു പോയി മറ്റേടുത്തി അവിട പോയിടും
ആഹ് ആഹ്
ഉം
പിന്ന മീനെന്ത് കിട്ടി
മീനേടീ മറ്റേ കോക്കോലയോ അങ്ങനൊരു മീനില്ലേ
മത്തിയെട മോഡല് തന്ന
ആഹ് മട്ടി മോഡല് തന്നിങ്ങനെ നീണ്ടിരിക്ക്ന്നത്
ആഹ് ആഹ്
അപ്പോ അത് അപ്പച്ചീട മോളുവായിട്ട് നമ്മളന്ന് പോയില്ലേ ബീച്ചിലൊക്ക
ആഹ് ആഹ്
ആഹ് അന്ന് തിരിച്ച് വന്നപ്പഴത്തേക്ക് അവിടന്നപ്പച്ചി തന്നേയായിര്ന്ന് അപ്പ അതുണ്ട് അത് മറ്റേ വർക്കാനായിട്ട്
ആഹ ആഹ്
ഉ നീ അവിടെ ജോലിയൊക്കെ കഴിഞ്ഞോ
ഇവിടെ ജോലി ഇവിടെയും ഇച്ചിരി ചൂട ഇരിപ്പ ഉണ്ടായിരുന്നു അത് ഇപ്പതേ വറക്കുന്നു പിന്നെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി ഞാ പറഞ്ഞില്ലേ അച്ചാർ ഇടാൻ വേണ്ടി വെളുത്തുള്ളി വാങ്ങിച്ചു വെച്ച
ആഹ ആഹ
അത് ഇരുന്ന് പൊളിക്കുവാ ഒരു കിലോ ഉണ്ട് കൊറച്ച് ഒരു ദിവസംഞാനും അമ്മയും കൂടി ഇരുന്ന് പൊളിച്ചു വെച്ച് ഇച്ചിരിയെ അത് പൊളിച്ചു വെച്ചോളു പിന്നയിപ്പ ബാക്കി ഒത്തിരിണ്ടപ്പ ഇത് കഴിയാതിരുന്ന ചെയ്ത് തീർന്നില്ലെങ്കിൽ പറ്റത്തില്ലല്ലൊ അയാളിപ്പോ പതിനഞ്ചാം തീയതിയ പോന്നേന്ന് പറഞ്ഞത് കാരണം മീന ച്ചാറിന് എടുത്തില്ല കാര്യം നാളെയും കൂടെ കഴിയിട്ടെന്ന് മറ്റന്നാൾ കൂടെ കഴിയിട്ടും ചേട്ടാൻ വിളിച്ചു പറഞ്ഞു
ഉം ഉം ഉ
കിട്ടുന്നെങ്കി അതുകൂടെ ആക്കിക്കൊണ്ടച്ചാർടാവുന്നു
ആഡി
അല്ലാതെ ഉള്ളിഒക്കെ ഞാൻ വിചാരിച് അച്ചാർ ഇടന്നു അവള് വന്ന കഴിഞ്ഞ വീട്ടിലോട്ട് ആയാലോ അപ്പൊ അതുകൊണ്ട് പിന്നെഞാൻ വിചാരിച്ചു ഒരെണ്ണമെങ്കിലും അച്ചാറിട്ട് കഴിഞ്ഞ ആര് സമാധാനം ഉണ്ടല്ലോ
ഉം ഉം പിള്ളോരൊക്കെ പോയോ
ആഹ് പോയി പോയി ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ചെന്ന് മോളെ എടുത്തോണ്ട് വന്നായിരുന്നു
വന്നായിരുന്നു ആഹ
രാവിലെ രണ്ടുപരെയ വിട്ട് അവർക്ക് ഇഡലി മതിയന്ന് പറഞ്ഞു ചോറ് തിളപ്പി ചുറ്റിയതാ അപ്പൊ സാമ്പാറും മോന് ചോറും സാമ്പാറും തോരനും മുട്ടയും കൂടെ പൊരിച്ചു കൊടുക്കാന്നും പറഞ്ഞായിരുന്നു അപ്പൊ അയാക്ക് ഇഡലി മതിയന്ന് പറഞ്ഞു പിന്നെ രണ്ടു പേര്ക്ക് ഇഡിലിയും കൊടുത്തു വിട്ട്
ആം
അവനെന്ത കൊടുത്തു വിട്ട്
അവൻ ഇന്ന് ദോശയാടി കൊടുത്തു വിട്ടത് ദോശയും കടലക്കറിയും പിന്നെ ഇന്നലെയ ആണെങ്കില് രാത്രിയില് ചിക്കൻ ഫ്രൈ വാങ്ങിയായിരുന്നു അതിന്റെ രണ്ട് മൂന്ന് പീസ് എടുത്ത് മാറ്റി വെച്ചു അപ്പൊ അവൻ അത് കൊടുത്തു വിട്ട്
ഉം ഉം
പിന്ന അവിടെങ്ങാണ്ട് ഒരു ചേച്ചി മരിച്ചെന്ന് പറഞ്ഞു
ഇ ആ പറയുടെ ഭാഗത്ത് എങ്ങാണ്ടാ അടി ആ ചെയ്ത് ഒന്ന് നേരത്തേക്ക് രണ്ട് പിള്ളോരോ വല്ല ഉണ്ടായിരുന്നു അന്ന്
ആഹ
അത് കഴിഞ്ഞിട്ട് എന്തുവാ അവര് അയാളുവായിട്ട് എന്തൊക്കെ വൈറ്റെയ്‌ യോ ഇണങ്ങ്യക്കെ ചെയ്തു പിള്ളേരുവായിട്ട് എങ്ങാണ്ട് ഇവര്ടെ വീട്ടിലെങ്ങാണ്ട് വന്ന് നിന്നു അവിടെന്ന് അത് കഴിഞ്. പിന്നെ ഇവര് എന്താ ഇവിടെ ജോലി ഉള്ളതാ ഈ പ്രൈവറ്റ് കമ്പനീലെങ്ങാണ്ട്
ഉം അതായത് നല്ലെ അവള് മറ്റേ അവിടെ ഒള്ളത് വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞായിരുന്നു ഇങ്ങനെ
ആഹ് അതാ അത്യാവശ്യം ഇത് ഉള്ളതാന്ന് തോന്നുന്നു അവരെ ജോലിക്ക് കൊ പ്പ ഇല്ലാത്ത വരുമാനം ഒക്കെ ഉള്ളരു പെണ്ണായിരുന്നുന്ന് എന്നിട്ട് അവിടെ വല്ലോ ച്വലവും ഒരുവായിട്ട് സ്നേഹത്തിലായി അയാളെ കെട്ട് ഇങ്ങാണ്ടൊക്കെ ചെയ്തു പക്ഷെ അയാളെ കല്യാണം കഴിച്ച് പക്ഷെ എങ്കിലു അയാൾക്കും വേറെ കുടുംബ ഉള്ള ആളാന്നു പറയുന്നു. എന്നിട്ട് ട്ട് അയാള് ചെലവിനൊന്നും ചെലവിനെന്ന് വെച്ചാ എല്ലാം ഈ പെണ്ണിന്റെ ചെലവിലാണ് നടക്കുന്നത്. കാര്യങ്ങളെല്ലാ ഇയാളല്ല ചെലവിന് ഈ പെണ്ണിന് എന്തേലും ഒരു വയ്യാഴിക വന്നാലും അയാളെന്നെ ആ പെണ്ണ് തന്നെ ചെയ്യണം അങ്ങനെങ്ങാണ്ടൊക്കെയോ ഉണ്ട് ക്കെയോ പ്രശ്നം അതിന്റെ പൊറത്തൊണ്ടായതാ മോളെന്തോ ദൂരെ എങ്ങാണ്ട് പഠിക്കാനും പോയന്ന് പറയുന്നു. പ്ലസ് ടു ഒക്കെ കഴിഞ്ഞെ ഒരു കൊച്ചാന്ന്
ആഹ് അതാ ഇന്നലെ അക്ക അവള് പറഞ്ഞാര്ന്ന് ആ
ഉം എനിക്കും ആളെ അറിയത്തില്ല. കണ്ടാലറിയാവായിരിക്കും
ആഹ് എനിക്ക് അവള് ഫോട്ടോ ഇട്ട് തന്ന്ടി ഇട്ട് തരാം നിനക്ക്
ആഹ് ആയിട്ട്
ഉം
ഞാനിപ്പോ വിളിച്ചില്ല അവളോടൊന്ന് ചോദിക്കണം എന്നും പറഞ്ഞ് ഫോട് ട്ടോ വല്ലോം ഉണ്ടോ ഇത് ഏതാ ആളെന്ന്
ആഹ് എനിക്ക് ഫോട്ടോ ഇട്ട് തന്ന്ണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടൊന്നു ഇല്ല
അതേ ഇയാള് വർക്ക് ചെയ്യുന്ന സ്ഥലത്തേടി ഞാനും എന്റെ അമ്മയും കൂടെ പോയിട്ടുണ്ട് പണ്ട് അപ്പം ഞാൻ മിക്കവാറും അമ്മ പോകുന്ന എല്ലാം ഞാനു ആയിട്ട് തന്നാ ഓരോ ആവശ്യങ്ങൾക്ക് ഓരോ കാര്യങ്ങൾക്കും ഒക്കെ പോകുന്നത് ചെലപ്പോ സമയത്താണേ ചിലപ്പോ കാണും ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒക്കെ തന്നാ പോന്നത് അപ്പം ഇതുപോലെ അവിടെ ചെന്നപ്പ അവിടൊണ്ടായിരുന്നു. അങ്ങനെ ആ അമ്മയുടെ സ്ഥല വൊക്കെ ചോയ്ച്ചു കഴിഞ്ഞപ്പോഴ ത്തേക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു വന്നപ്പം അമ്മേടെ വല്യ അച്ഛന്റെ മോളെ മോനെ അറിയാം ഈ പെണ്ണിന് ആഹ് കാര്യം പറഞ്ഞ് വന്ന് ഈ പെണ്ണ് തന്നെ ഇങ്ങോട്ട് പറയുവാന്ന് ആഹ് എങ്കി ഞങ്ങടെ ബെന്ധുവാ ചേച്ചി ഇതെന്ന്. ച്ചാ അമ്മേടെ വല്യ അച്ഛന്റെ മോൻ ഇയാൾടെ ബ ന്ദുവാണ്. അപ്പ ചേച്ചി ഞങ്ങടെ ബന്ധുവാന്നൊക്കെ പറഞ്ഞ് അമ്മ കൊറേ സംസാരക്കാരി ഒരു പെണ്ണായ്ര്ന്ന് ഇങ്ങോട്ട് വന്നങ്ങ് സംസാരിക്ക്യൂന്നൊക്കെ പറഞ്ഞ്
ഉം ഉം
പുറം വേദന കൊണ്ട് വയ്യ ഇത് പൊളിച്ചിട്ട്
ആഹ് ഒത്തിരി നേരം ഇരിക്കെണ്ടേ
ഉം ഇതങ്ങ് തീർന്നായിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനം. എനിക്ക് വയ്യ അല്ല ഇരുന്ന് ഇത് ഓർത്ത ചെയ്യാതിരിക്കുമ്പോ വീണ്ടും വീണ്ടും ടെൻഷൻ പോകുമ്പോ കൊടുത്തു വിടാൻ പറ്റോന്ന് ആഹ്
ഉം
എല്ലാം പാത്രം എല്ലാം കഴുകി കഴിഞ്ഞോ
ഇല്ലടി. കഴുകിയില്ല ഞാനിപ്പ തുണി എടുത്തോണ്ടിരിക്ക്വ കഴുകാനുള്ളതേ പാത്രം ഒക്കെ കെടക്കുന്ന്
ഉം മോനെ ഇന്നലെ അച്ഛൻ തന്നാണോ എടുത്തോണ്ട് വന്ന. അതോ ചേട്ടൻ എടുത്തോണ്ട് വന്നോ
ഇല്ലെടി ചേട്ടൻ ഇന്നലെ വന്നില്ലായിരുന്നല്ലോ നൈ റ്റല്ലാര്ന്നോ ഇന്ന് ഈ പോവണ്ടത് കാരണം നൈറ്റ് ആ എട്ത്തേ
ആഹ്
അപ്പ ഇനി അച്ഛനാ പ്പ വിളിച്ചോണ്ട് വന്നത് പിന്നാ അമ്മ രാത്രി ഇവിടെ കെടക്കാനൊക്കെ വന്നാര്ന്ന്. അമ്മയും പിന്നെ രാവിലെയാ പോയത്.
ആഹ് നീ ഇവിടെ ഒറ്റക്ക് ആകുമ്പോ വരുവല്ലേ വീട്ടിന്ന് ഒറ്റയ്ക്ക് കെടക്കത്തില്ല അല്ലാതെ
ഡീ ഞാൻ ഒറ്റയ്ക്ക് കെടന്നിട്ടുണ്ട്. പക്ഷേ വീട്ട്ന്ന് വരും.
പിന്നെ പെട്ടെന്ന് നൈറ്റ് ആയിട്ടൊക്കെ ഒള്ള ദിവസങ്ങളി ഞാൻ വിളിക്കത്തില്ല. അവിടെന്ന് വന്ന് കെട ക്കാണ്ടാലോ രാവിലെ അമ്മയ്ക്ക് ജോലിയു രാവിലെ ഇവിടുന്ന് വന്നിട്ട് പിന്നെ തിരിച്ച് പോവണ്ടേ എന്നൊക്കെ ആലോചിക്കുമ്പോ ഞാൻ അധികം വിളിക്കത്തില്ല.
ഉം
അങ്ങനെ പിന്ന അമ്മ അമ്മേം അച്ഛനും കൂടെ വന്ന് കെടക്കും. അപ്പൊ ഈ നാത്തുനൊക്കൊള്ള ദിവസം സാണെങ്കി അമ്മ പിന്ന അവിടെ വീട്ടി കെടന്നിട്ട് അച്ഛന് ഇങ്ങോട്ട് വരും. നാത്തൂൻ അവിടെ ഒറ്റക്കാണെങ്കി അല്ലെങ്കി അമ്മേ കൊണ്ടാക്കിയിട്ട് അ ച്ചൻ തിരിച്ച് പോവു അങ്ങനെയൊക്കെയാ ഇന്നലെ പിന്ന അമ്മേ കൊണ്ടാ ക്കിയിട്ട് അച്ഛൻ തിരിച്ച് അങ്ങോട്ട് വീട്ടിലോട്ട് പോയി. അപ്പ അമ്മ പിന്നെ രാവിലെ അല്ല ഇപ്പൊ ബിബിൻ ആഹ് ന്റെ ചേട്ടനുണ്ടെടി അവിടെ
ആഹ്
ഓനാണെങ്കി എക്സാം നടക്കുന്നു ബിഎഡിന്റെ അപ്പൊ അവര് വീട്ടില് ഇവിടെ ഉണ്ട് അവര്ടെ വീട്ടില അപ്പ എൻ്റെ ചേട്ടനാണെങ്കി എടക്ക് ഇപ്പൊ ഒരു മഞ്ഞപ്പിത്തവും ഇച്ചിരി കൗണ്ടൊക്കെ കൂടി ഹോസ്പിറ്റൽലൊക്കെ ആരുന്നടി ഇടയ്ക്ക് അഡ്മിറ്റായിരുന്നു. അപ്പൊ കൊണ്ട് വ ആഹ് വീട്ടിലൊണ്ട് ഇപ്പ ഡിസ്ചാർജൊക്കെ ആയി. പിന്നെ വര്ന്ന് അമ്മേ കൊണ്ടാക്കിയിട്ട്.
ഉം
അപ്പൊ ഞാനാണെങ്കി ഒറ്റയ്ക്ക് കെടന്നിട്ടുണ്ടെടി. അപ്പൊ നമുക്ക് ഒറക്കൊവൊന്നും വര ത്തില്ല. ചെറിയ സൗണ്ട് കേക്കുമ്പോ തന്നെ നമുക്ക് ഒരു പേടിയും കാര്യൊക്കെ വരും. പിന്നെ ഞാൻ എടയ്ക്കാണെങ്കി അപ്പർ ത്തെ വീട്ടിലെ മോള എടക്ക് വിളിച്ച് കെടത്തുവായിരുന്നു. അപ്പ പ്പതിന്ന് സ്കൂളൊക്കെ തൊറന്നേന് ശേഷം ഞാൻ അങ്ങനെ വിളിക്കത്തില്ല. അവർക്കെല്ലാം രാവിലെയൊക്ക എഴുനേറ്റ് പോകാനുള്ളതും ഹോം മറ്റേ പഠിക്കാനൊക്കെ ഇല്ലേ. അങ്ങനെ ഞാൻ വിളിക്കത്തില്ല. പിന്നാ ഇതുപോലെ അമ്മേം അച്ഛനും തന്നാ വന്നു കെടക്കുന്ന
ആഹ് ഇവിടെ അങ്ങനാടി ഇവിടെ ഞാൻ ഒറ്റക്ക് അങ്ങനെ കെടന്നിട്ട് ഇവിടെ അമ്മയുണ്ടല്ലോ ഹസ്ബൻ്റ് ഉണ്ടായിരുന്നല്ലോ പിന്നെ അത് കഴിഞ്ഞപ്പോ ഒരു വെട്ടം ഇതുപോലെ ഇല്ലാ ഇല്ലാഞ്ഞിട്ട് ഇതു പോലെ ചേച്ചി വന്ന് കെടന്ന് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പ ഈ എടയ് ക്കൊരു പ്രാവശ്യം ഇത്പോലെ അമ്മക്ക് എവിടെയോ പോ രാ അപ്പ ഞാൻ മാത്രേള്ളൂ അപ്പൊ എന്റെ അടുത്ത് ഇത്പോലെ പറഞ്ഞ് വീട്ടിലോട്ട് പോന്നും പറഞ്ഞന്നെ പറഞ്ഞ് വീട്ടി വിട്ടു. പിറ്റേ പ്രാവശ്യം എനിക്കങ്ങ് മടിയായി. ഒരു പ്രാവശ്യം അങ്ങനെ ഞാൻ രാത്രി വൈകുന്നേരം പോയി പിറ്റേസം വന്ന് പിന്നത്തെ പ്രാവശ്യം ഇതുപോലെ വീട്ടിപ്പോവാൻ പർഞ്ഞപ്പോ ഞാൻ പോയില്ല ഞാൻ പറഞ്ഞ് ഞാൻ ഇവിടെ കെടന്നോളാം ഞാൻ നോക്കട്ടെന്നറഞ്ഞ് ഞങ്ങള് മൂന്നു പേരും കൂടെ നേരത്തെ തന്നെ എല്ലാം കഴിഞ്ഞ് കേറി കതകെല്ലാം പൂ പൂട്ടി അങ്ങ് കെടന്ന്.
അതാ ഇവിടെ ആരും ഇല്ലെങ്കില് ഞാനും കുഞ്ഞും കൂടി ഒരു ഒമ്പത് ഒമ്പതരയൊക്കെ ആമ്പഴ്ത്തേക്ക് കേറി കെടക്കും. ഞാ ഫോണും കുത്തിക്കെടക്കുവെടി. പിന്നെ ചേട്ടൻ വിളിക്കും രാത്രില് ഒറ്റക്ക് ആയത് കൊണ്ട് കൊറേ നേരം വിളിച്ച് ഒറക്കം വരുന്നവരൊക്കെ സംസാരിക്കും. പിന്നെ ഈ ഫോൺ നന്നായിട്ട് ഉറക്കം വരുമ്പോ മാത്രമേ ഞാൻ പിന്നെ ഫോൺ മാറ്റത്തൊള്ളൂ എന്തെങ്കിലും നോക്കി നോക്കി അങ്ങ് കിടക്കും പിന്നെ അമ്മയാണെങ്കി ഞാൻ നൈ റ്റിള്ളപ്പോ പറയുന്നില്ലന്ന് പറഞ്ഞോണ്ട് അമ്മ വഴക്കു പറയും അപ്പൊ പിന്നെ ഞാനങ്ങ് പറയും ഞാനങ്ങനെ അപ്പോഴേടി എനിക്ക് അമ്മക്ക് ജോലിക്ക് പോവണ്ടേല്ലേ പ്പ രാവിലെ വന്നിട്ട് പിന്ന അമ്മല്ല ദൃതി പിടിച്ചോടുന്നയൊക്കെ കാണുമ്പോ എനിക്ക് പിന്നൊരു വിഷമം വരും ആഹ് അമ്മ ക്കും ജോലി കഴിഞ്ഞിട്ട് അമ്മക്കൊരു എട്ട് എട്ടേകാലാമ്പോ അമ്മയ്ക്ക് എറങ്ങണം അപ്പൊ ഞാ വിചാരിക്കും ഇവിടെ വന്നി ട്ട് പിന്നെ രാവിലെ പോവുമ്പോ എനിക്ക് ആ രു വിഷമം പോലെ
പിന്നെ അങ്ങനെ ഞാൻ ഇടക്ക് വിളിക്കത്തില്ലായിരുന്നു പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് അമ്മ വഴക്കു പറയും വിളിച്ചില്ലെന്ന് പറഞ്ഞൊണ്ടാ അപ്പൊ പിന്നെ ഞാൻ പിന്നെ പറയും
ഉം
ഉം ശരിയെടി എന്നെങ്കില് ഞാനീ ജോലിയൊക്കെ തീർത്തിട്ട് വിളിക്ക നിന്നെ ശരിയെങ്കി
ഫും